ൻന്താണ് ചായ കുടിച്ച?
ചായുടി കഴിഞ്ഞിട്ടില്ല ഇണ്ടാക്കിയെച്ച്ക്കുണു.
ആഹ് ഇത്ര നേര്ത്തെ റെഡിയായോ?
ആഹ് ഞാന്റെ ഹസ്ബൻ്റ് പോയപ്പളെ.
അയ് ശരി ഉഹ് ഉഹ് അവിടെ പിന്നെ മക്കളൊക്കെ ഒന്ന് മക്കൾ കുടിക്കുമ്പോ ഒന്ന് കാലി ചായ കുടിക്കും. പിന്നെ ആഹ് അവര് പോയി. അ നിർബന്ധാണ് ആ നേരത്തെ ചായ ഇൻക്ക് ആ ചായ കിട്ടന്നെ മാണം ആ രാവില വൈകുന്നേ
ആഹ് അതെല്ലാർക്കും കാലിചായ കുടിച്ചോ?
ആഹ് അയിൻ്റടക്കിഞ്ഞെന്തെങ്കിലും ബേക്കറി ഒക്കെ ഇണ്ടെങ്കില് അ് ഇന്നാലും ചായ നിർബന്ധാട്ടാ ചായിം പച്ചവെള്ളം ഒരു ഗ്ലാസ് രാവിലെ അള്ളോ അയില്ലാതെ പറ്റൂല.
ആഹ് ആഹഹ
ഉം ഇങ്ങലെന്താ ഇണ്ടാക്കി കടി?
ദോശന്നെന്നോശ് ഉണ്ടാക്കി മകള് ഇല്ലല്ലോ ഓള് ക് ആഹ് ആഹ് ആഹ് അതല്ലേ എളുപ്പള്ളത്
എളുപ്പമാണ് പിന്നെ അത് എത്ര ണ്ടാക്കിയാലും മടുക്കൂല്ല്യ
മടുക്കുല്യ
വേറെ എന്തെങ്കിലുമൊക്കെ പ്പൊ നോമ്പിനൊക്കെ എനിക്ക് വേ പത്തിരിയൊക്കെ മടുക്കൂട്ടാ പിന്നെപ വേ ഗം മടുക്കുപത്തിരി പിന്നെ ഇന്നി ട്ട് പ്പന്നാള് പൂതിയാക നമ്മളെ മുഹറ നോമ്പിന് പൂതിയായിട്ട് രണ്ട് ദിവസവും ഒമ്പതും പത്തും എല്ലാവാരും എടുത്ത് പിള്ളേരൊക്കെ എടുത്ത്പ പിന്നെ ഇമ്മ ഫുള്ളെടുത്തിട്ടാ പിന്നെ അപ്പൊ എന്താണ് ഒപ്പതും പത്തും പത്തിരി ണ്ടാക്കി അപ്പൊ നല്ല പൊടിയൊക്കെണാക്കിൽ നല്ല രസാട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഉം കുറച്ച് ഇതായ ക കഷ്ട ഉണ്ടാക്ക കുറച്ച് ഞങ്ങള് പിന്നെ കൊറേ പിള്ളേരൊക്കെ ഉള്ളത്തോണ്ട് കൊറച്ച കൊറേണ്ടാക്കണം ന്നാലും നല്ല രസാണ്ഹ്
ആഹ് ഞാൻ ഉണ്ടാക്കലിണ്ട് എപ്പോളു ഇന്റെ മകൾക്ക്ഓള്ക്ക് ദോശ വല്ലാതെ പറ്റൂല
ആഹ പക്ഷെ പത്തിരി നമുക്ക് എളുപ്പാണ് എളുപ്പത്തെ എളുപ്പമാണ് എന്ന പെട്ടന്നെ ആ പൊടി വാട്ടി അതാഎങ്ങന്ട് കെയ്യും പക്ഷെ ദോശ ഇങ്ങനെ ചുട്ട് ചുട്ട് ചുട്ട്ഉണ് ആ അതും ശരി തന്നെണ്
ഉം ഞാൻ ഇച്ച് എളുപ്പാണ് അപ്പൊ ഞാന അത് ണ്ടാക്കി വക്കും രണ്ടണ്ട് ദവസത്തിനൊക്കെ പരത്തിവെക്കും ആ
ഉം ഇന്നരു വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്ന് ഫുള്ള് വെയിലായാൽ മതിയായിരുന്ന് കാരണം കുറേ പുതപ്പുകളും ഒ ഒന്ന് മിശീല് ഇടാനുണ്ടേ പിന്നെ പുള്ളേരെ ബാഗ് നനഞ്ഞിട്ട് മിനിഞാന് സ്കൂളൾ വിട്ട് നനഞ്ഞു കൂടുന്നുട്ട്ത അതേപോലെ തു ഇനിപ്പോ തങ്ങാട്ട് മഴ ഒരു സുഖമല്ലല്ലോ അതാണെങ്കില് ആ ലൈറ്റ് വൈറ്റ് കളറാണ് ഇപ്പത്തെ ബാഗ് ലൈറ്റ് കളറളള്ളോ മഞ്ഞ ഒരു പിങ്ക് അങ്ങനത്തൊക്കെ പ്പ അതൊക്കെ ഒന്ന് ഉണക്കി ടുക്കാണ്ട് ഉം അതടീ- ഇപ്പതന്നെ അടിക്കാല് തുടങ്ങിയേ ഞാൻ ബാഗ് എടുത്തപ്പ കുട്ടിനോട് പറഞ്ഞു നമ്മക്ക് എടുക്കണ്ട നമുക്കത് ശരിയാകൂല്ല കാരണം ബ്ലാക്ക്അല്ലേ എടുത്തോനോ
അപ്പൊ കൊറച്ച് കഴിഞ്ഞ അവരന്നെ കൊണ്ടവൂല
അത് തന്നെയാണ് ഇവിടെ എന്റെ മകൾക്കൊക്കെ ഉണ്ട്ഉം ഉം കഴിഞ്ഞ വർഷം എടുത്തത് ഞാൻ ആദ്യ പൊതുവെ മൂന്ന് വർഷൊക്കെ ഉപയോഗിച്ചിട്ട് ഓളെ ബാഗ് കീറ ലില്ലല്ലൊ ഇപ്പഴത്തെ വേഗൊന്നും വേഗം കീറൂലല്ലേ ഇനി സ്കൂളന്നാ
പിന്നേ നല്ല റേറ്റ് ഉണ്ടാവും പക്ഷെ ക്വാളിറ്റി ഉണ്ട്
ആ ഉണ്ട് അപ്പൊ ഞാൻ ഓളോട് പറായും ഇട്ക- ണ്ടാ പറഞ്ട്ട് എടുത്തിട്ട് കണ്ട പിന്നെ അത് എപ്പോഴും വൈ കലന്നെയ എന്നിട്ടും മയ പെയ്യത്ട്ട് കരിമ്പന അടിച്ചുണ് ന്നട്ട്പ്പൊ ഓള് ഈ വർഷംവാങ്ങ അത് കൊണ്ടവാൻ തന്നെ കൂട്ടാക്കണ്ല്ല്യ ഞാൻ പറഞ്ഞ അന്ന്ന്നെ ഞാൻ പറഞ്ഞാണ് അന്നോടെ ഇതേപോലേ എന്നട്ട് ഇപ്പോ കറുപ്പടുത്തു
ആഹ് അ കഴിഞ്ഞ വർഷം പിന്നെ ഇവർക്ക് ഇടുത്തില്ലാ ഒരു കുഴപ്പുണ്ടെല്ല്യ ഞാൻ പറഞ്ഞുമാ ആ ഇങ്ങനെ എപ്പഴെപ്പോഴും ഇങ്ങന എടുത്തിട്ട് ഇതാക്കണ്ട അങ്ങനെ ഈ വർഷ എടുത്ത് എടുത്തപ്പോ സ് സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ ഒരു മാസലെ കഴിഞ്ഞിട്ടള്ളൂ അപ്പത്തിന് നമ്മള് കൈയിരുന്ന ആ ഭാഗം ങ്ങനെ കറുപ്പ് കുത്ത അതാണെങ്കില് ഇപ്പഴത്തെ നല്ല റേറ്റ് ആണ് അപ്പൊ ഒരു കൊറിയൻ ബാഗ് നല്ലൊരു ബാഗ് ഇറങ്ങിക്ക്‌ണ് മക്- ആ ളെ പറ്റിക്കാന് നല്ല റേറ്റ ആണല്ലേ അയിന് ആഹാ ഇണ്ട് ആ ബാഗ്- തന്നെ വേണതങ്ങട്ട് ഞാൻ ഒരാൾക്ക് എടുത്തോളു അല്ലാതെവാശിപി- ഒരാൾ എടുത്ത് കൊടുത്ത് കാരണം രണ്ടാക്ക മൂന്നാള്ക്ക്‌ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എണ്ണൂറ് രൂപന്റെ അടു ത്ണ്ടാവും ഒരു ബാഗിന് പക്ഷ ഓൺല് വഴിയില്ലട്ടോത്രല്ല ഓൺലൈൽന്ന് അറൂന്നുറ്റിതോണുറ്റിയാപ്പോന് കിട്ടുണ്ട് പക്ഷ നമ്മള് ഷോപ്പിൽ പോയിട്ടാണ് എടുത്ത്ട്ട് ആഹ് പ്പ ഞാൻ പറിം കാണാള്ള ആ ഒര് ഇതെന്നെ ഒള്ളൂ പിന്നെ നമ്മള് കൊണ്ടട്ക്ക്ണോട്താണ് ഞാൻ ന്ന്ട്ട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞ് ഉം ഇഞ്ഞ് കളറണ്ട് മുക്കി ക്കാള അന്റെ കർപ്പ് കൂടുതല് മുക്കിക്കാള എന്ന് പറയും ദ്രാന്ത് കേറ ഇത് കാണുമ്പോ
ചെറിയ കുട്ട്യളാ കുട്ട്യളൊക്കെ എത്രായ്ക്ക്ണു
ആഹ് ചെറിയ കുട്ടി കുട്ടി പിന്നീം കൊണ്ടട്ക്ക്ണ്ട് ഇത് വലിയ കുട്ടിയാ ഇത് എട്ടാം ക്ലാസിൽ എത്തിക്ക്ണു ആ കുട്ടിക്കാണ് വാശി മറ്റൊരു പിന്നിം നമുക്ക് ഒതുക്കിയാ നിർ
അതെന്നെ പിന്നെ നല്ല മഴ ഒക്കെ ആവുമ്പോ കു ട്ട്യളെ പറഞ്ഞിട്ടും കാര്യല്ലല്ലോ കാറ്റും തൊക്കെണ്ടവുമ്പോ എന്തായാലും നനീലെ എങ്ങനേലും ആയിട്ട്
പക്ഷെ ആ ബേഗ് ആദ്യം അങ്ങനെ നനയൂലേന്നു വാട്ടർ പ്രൂഫ് അമ്മ ക്ക് ജസ്റ്റ് ഒരു നെരി നേരിയ നനവേ ഇണ്ടാവൊള്ളു ഫസ്റ്റ് ന ആ അങ്ങനെ തന്നെ പിന്നെ കണ ഇങ്ങനെ നനഞ്ഞ് ഊറ്റിക്ക്ണ് അപ്പൊ ലാസ്റ്റ് വന്നപ്പോ ആഹ് പിന്നെ അവള് ബസിനാ പോവല് ആ ബ സിന് പോയോൽക്കും കൊർച്ച് നടക്കാന്ണ്ട് പോവുമ്പ നേരിട്ട്ട്ട്ള്ള ബസ്സ് കിട്ടും പക്ഷെ വരുമ്പോ അവര് നട ക്കും എല്ലാരും കൂടി ഞാൻ ബസിന് പൈസ കൊട്ക്കും ഇങ്ങട്ട് പോര് വെറുതെ മഴിം കാറ്റൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ പോയാ അമ്മക്ക് ഒര അഞ്ച് രൂപ പക്ഷെ എന്തെങ്കിലും അതുവ പ ഇത് കഴി നമ്മക്ക് അഞ്ച് രൂപ ആവൂല ചെലവാവല് അപ്പ ഓളെന്താ കാട്ട ഫ്രണ്ട്സളൊക്കെ നടന്നിട്ടാണ്ന്ന് പറഞ്ഞിട്ട് അവ ഉം ഉം ഇപ്പൊ അവര് സ്കൂള് കഴിഞ്ഞ് അതെ
ക്കണ്ടേ
ഞാ ബസ്സി അപ്പൊ അങ്ങാടി വരെ ബസ്സിന് വരും നടന്ന് വന്ന്ട്ട് അവിട്ന്ന് ഇങ്ങട്ട് ബസ്സ് സ്സെറങ്ങി പിന്നെ അമ്മളെ അങ്ങാടിന്ന് അവിട്ന്ന് കൊറച്ച് നടക്കാണ്ടേ അങ്ങനൊക്കെ ചെയ്യും പിന്നെ പ്പ സ് കൂള് പണ്ടത്തെ പോലൊന്നും അല്ലാ ടീച്ചർമാര് മഴക്കാർ കാണുമ്പോത്തിന് വിട്ണ് ണ്ട്
വിട്ണ് ണ്ട് ആഹ്
ആഹ് പ്പം വിട് വേഗം വിട്ണ് ണ്ട് ഇപ്പ മഴ ഇപ്പം മദ്രസും അങ്ങനെതന്നെയല്ല മഴക്കാലം കഴി യോളം ആദ്യൊക്കെ ഒമ്പത് മണി ഏ ഒമ്പത് എട്ടരക്കൊക്കെ വിട്ടിരുന്നു പിന്നെ ഞാൻ പറി ഇപ്പ ഉസ്താദ്മാരൊക്കെ കൊറേ ക്കെ നേരം വെള്ത്ത്ക്ക്ണ് കാരണം ആദ്യൊക്കെ തീരെ മദ്രസ് ലീവ് ഉണ്ടാവൂലല്ലോ
ഇപ്പ അയിനയിന് പല ലീവ് ആക്കിയാലും കൊഴപ്പല്ലല്ലോ പണ്ടൊക്കെ അമ്മക്ക് നമ്മളൊക്കെ പഠിക്ക്ണന്ന് റബ്ബേ
ക്കൂല ആഹ് അടി കിട്ടിയാലും വേണ്ടില്ലാന്ന് വിചാരിക്കും നമ്മക്ക് നമ്മടെ മ ക്കള് നടന്ന്ട്ട് മദ്രസക്ക് പിന്നെ കൊറച്ചട്ട് നടക്കണം കൊറേ ന്ന് പറയാനില്ല അതിൽക്കും ദൂരന്ന് വര്ന്ന മക്കള്ണ്ട് എന്നാലും ഒരു അഞ്ചു മിനിറ്റ് പ ത്ത് മിനിറ്റ് ഇണ്ടാവും മക്കൾക്ക് പത്ത് മിനിറ്റ് ഇണ്ടാവും ആഹ് ഇവടെ ആറ് മണിക്ക് ഇല്ല ഇവിടെ ഏഴ് മണിക്കാണ് മദ്രസ അപ്പൊ ഒരു ആറെ അൻപതിനൊക്കെ ഇവിടെന്ന് എറങ്ങാണ്
മിയട്സ്
ആഹ് അതാണ് ഏഴ് മണിക്കായാലും ഇപ്പൊ ഒന്നേ ഇങ്ങനെ മഴയാണെങ്കിൽ ഇര്ട്ടി കോണ്ട് എയ്ക്കാരല്ലോലേ
ഏഹ് അള്ളാ അന്ന് ഇപ്പോ ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് നല്ല മഴയെത് അപ്പൊ ഞാൻ പറഞ്ഞ് മക്കള്എണീറ്റീല്ല തണ്ത്തിട്ട് വെയ്യാന്ന് പറഞ്ഞ് അവിടെ കെടന്ന് ഞാൻ വിചാരിച്ചു മതി പറഞ്ഞെയ്ക്കാൻ ഒരു സ സമാധാനം ഇല്ല നല്ല മഴയായിരുന്നു അപ്പണ്ട് ഉസ്താദ് ഏഴ് മണിക്ക് മെസ്സേജ് അയക്ക്ണ് ഇന്ന് മദ്ര സ് ലീവിന്ന് അ ഏഴ് മണിക്ക് മെസേജ് അയക്ക്ണ് ഉസ് ദാത് കൊറേ കുട്ട്യള് മദ്രസ്ൽ എത്തിക്ക്ണ് അട്ത്തുള്ള കുട്ട്യളൊക്കെ ആഹ് അങ്ങനെ അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു മഴയാണ് ഉസ്താദ് മാര് എന്ത് പറഞ്ഞിട്ടും അതെ അതെ ആ കൊറേ കുട്ട്യള് വന്നിട്ടുണ്ടാവൂല അപ്പൊ ഞാൻ പറഞ്ഞ് മക്കളെ ഉസ്താദ്ൻ്റെട്ത്ത്ന്ന് അടി കിട്ടിയാലും ചീത്തട്ടാലും വേണ്ടില്ല അമ്മക്ക് സമാധാനല്ല പറഞ്ഞേക്കാന് ന്നർഞ്ഞ് അങ്ങനെ പിന്നെഞ്ഞെന്താ ഇഞ്ഞ് ഇന്നെനെ വരോ വീട്ടി പോയിട്ട്
ആഹ് ഇന്നെനെ വര്നം ഇൻഷാഹ് അള്ളാ പത്തെണി ഒക്കെ ആവും പോവണെങ്കിപ്പ ഈ ഫോൺ വിളിണ്ടായതോണ്ടാ അല്ലെങ്കി നേരത്തെന്നെ പോവേനി
ആഹ് അതെന്നെ അവ്ടെ ആരൊക്കെ ഇണ്ട് ഇമ്മ ഇപ്പൊക്കെ ഇണ്ടാ
ആഹ് ഉമ്മീ ഉപ്പൊക്കെ ഉണ്ട് ആങ്ങളാര് രണ്ട് ആങ്ങളരുണ് ഉണ്ട് പ്പവിടെ ഓലറിഞ്ഞിട്ടില്ല അമ്പ്യാ അപ്പ ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട് എങ്ങനെ?
ഇടക്കിടക്കെ നമ്മളെക്കമ്മളെ കുടുംബോടും കൂട്ടം കുടുമ്പോക്കെങ്ങനെ ങ്ങനെക്കറങ്ങ ണോ എല്ലോട്ത്തെ?
ആഹ് ഞാന് അവിടെ കൊറെ ബന്ധണ്ട് ഞങ്ങളെ ആഹ എളാപ്പാരൊക്കെണ്ട് അപ്പൊ കൊറേ സേക്കും പോയിട്ട് ഒര് മാസൊക്കാവാനായിട്ടുണ്ടാവും എപ്പോഴും വെര്ത്തന്നെയാണ് ന്നാലും അസ്ബന്റങ്ങനെ പോവാനയ്‌ ആഹ് ജ്പ്പൊ പോണ്ടാറിം
ആഹ് ആഹ് ആഹ്
അവട്ക്ക് മകള് ഓളപ്പളും പോയെരും ഇടക്കെട്
ഉംഹ് വടെപ്പിന്റെ അമ്മായള് അങ്ങൻത്തന്നെ പ്പാന്റെ പ്പാന്റെ പെങ്ങന്മാര് ങ്ങെ ങ്ങള് വെരിങ്ങള് പ്പത്തന്നെങ്ങനായിട്ട് ണ്ടെങ്കിപിന്നെ നി ഞങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ങ്ങളൊക്കെ നിങ്ങളൊക്കെ ബന്ധുണ്ടാവുമോ ഇങ്ങളൊക്കെ ബന്ധണ്ടാവൊങ്ങനെ അങ്ങനെ ദെവസം പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം പൂതി തീർത്തു പോന്നു അവിടെ അമ്മായിറ്റ്ന്റെ ന്റെ അമ്മായെ എന്നും വിളിക്കും വേരീം വേരീം വേരീം ന്നറിഞ്ഞിട്ട് പരവെങ്ങളിൽ ഒരുസം രാവിലാണ്ട് പോയി വൈകുന്നേരണ്ട് പോന്ന് ആ ഹ് ആമ്മായറിയാണ് ഇങ്ങനെ- ക്കാവ്ബ്ലെ ങ്ങളെ മക്കൾക്ക് മ്മളായിട്ട് ഒരു ഇത്ണ്ടാവുള്ളു ബന്ധം ഉണ്ടാവുള്ളൂ മൂത്തമ്മായി എന്താണ് മരണപ്പെട്ടിട്ട് അഞ്ച വർഷായി അപ്പപ്പൊ മ്മായിന്റെീറ്റുള്ള കോൺടാക്ട് അങ്ങോട്ടുള്ള പോക്കില്ല അമ്മായില്ല അപ്പൊ പിന്നെ അമ്മായിക്കാക്കെല്ല അവരെ മരുക്കളായിട്ടമ്മക്ക് ഇത്രേന്നി ല്ലേ ബന്ധങ്ങള് ക്ഷെ കല്യാണങ്ങൾണ്ടാവുമ്പോ അങ്ങോ പ്പംങ്ങോട്ടും കൂടും അപ്പ അമ്മായതാണ് പറയല്
ചെക്കമാ അവ്‌ടാ മക്കളില്ലേ അമ്മായിന്റെ
ആ മ്മാ ഒരാണും ഒരു പെണ്ണാണ് പിന്നെ ഭർത്താവുണ്ട് അപ്പൊമ്മായി ക്ക്തന്നെ അമ്മായിക്ക് ഭയങ്കര പരാതിയാണ് എന്റെ വീട്ട്ന്ന് ആരുംവെര് ലാ പ്പഞങ്ങളെല്ലാരും കൂടി ഞങ്ങളാങ്ങ ളാരെ മക്കളല്ലേ എല്ലാരും കൂടി വണ്ടി വിളിചാണ്ട് പോയാന്തൊരു സന്തോഷമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ പിന്നെ അങ്ങനൊക്കായിട്ട് ഇങ്ങന നമ്മളടക്ക് ടക്ക് പോന്നപ്പൊ മക്കൾക്കും നല്ലതാട്ടോ ന്റൊക്കെ മക്കൾക്ക് മ്മക്ക് അമ്മായിന്റൊടുക്കോവ അമ്മായിന്റോടുക്കോവന്നറിയും ഹ് ഹ് പിന്നെ ഉംഹ് പ് നമ്മക്ക് അവരോടുള്ളത് അവരത് കണ്ട്
ആതന്നെ അല്ലാതെ ആൾ ചെലോര് നല്ല ബന്ധക്കാര് സ്വന്തക്കാര്
ഉംഹ് ഉം ഹ് ഉം ഹ് മ്പടെ എല്ലാരും അങ്ങൻതന്നെട്ടോ ങ്ങള് വെല്യ കുടുംബാണ് ഇപ്പ ളാപ്പാരും മൂത്താപ്പാരും അങ്ങനൊക്കായിട്ട് നല്ലൊരു ഇങ്ങനെ ചെലർ പ്പെന്താറിയൊ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊത്താ പ്രശ്നങ്ങളായിട്ട് അങ്ങനെല്ലാ എല്ലാരും നല്ല ഇതില് ഇങ്ങനെ നിക്കണൊരു കുടുംബ തറവാടാണ്‌ അപ്പൊ നല്ല രസാണ് അങ്ങനൊക്കെ ബാണല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
ആ ഞങ്ങളങ്ങൻ ത്തന്നെ അതിന്റെപേ എന്നോട് ഓലും വിളിയ്ക്കെല്ലാരും വെരി ന്റെളാപ്പാരും ഞങ്ങൾ പയിനാല് മക്കളുണ്ട് വെല്ലിമാക്ക് ഒരു പെണ്ണും പതിമൂന്നു ആണ ഒക്കെര് തിലാണ് വീട് പ്പ അഞ്ചേക്കർ സ്ഥലണ്ടേനോയിറ്റ് എല്ലാരും വീടും പിന്നെ രണ്ടാൾക്കാര് കോട്ടക്കലാഭാഗ ഓല് രണ്ടാൾക്കാരവ്ടെ അവിടെേണ് വെല്ലിപ്പാന്റെ തറവാട് അവിടെന്നിങ്ങ ട് പോന്നാണ്
ആഹ് ആഹ് ആഹ്
ഓലവ്ടെ സെറ്റിലായി ഞങ്ങളിവ്‌ടെയും അവ്‌ടും പോവല്ണ്ട്
അത് ശരി ഉംഹ് ഉംഹ് ഉംഹ്
ത്തണി ഒമ്പണിയാകുമ്പേത്തെ പോം പണി അയച്ങ്ങാണ്ട് ന്ട്ട് പിന്നെ രാത്രി പത്ത്പതിനൊന്ന്മണിയാകും വെര്ന്ന് ങ്കെ ഹസ്ബന്റ് കൊണ്ട്രാൻ വരും അങ്ങനെ നടക്കില്ല അങ്ങനെ പോവാലൊക്കെണ്ട് പിന്നെ മകളെ പോയി വിട്ടാലും മോള് ഒപ്പ ഉള്ളവലൊക്കെ ഉണ്ടാവിടെ മോള എനിക്കൊരു കുട്ടി തന്നെഉള് ഒക്ക് ഇവിടെ ബോറ അടിക്കറോൾ ഓള് ഒഴിവുണ്ടകുമ്പോള് പോവും ഓളെ അരും കൊണ്ട അത് കയിഞ്ഞ് ഇബിഡിന്ന് ആക്കി കൊടക്കും
അതെന്താ അവള് നിങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇണ്ടായ കുട്ടീന്
ആഹ ഒന്നന്നെ ഉള്ളൂ ഒള് പിന്നെ ഓള് ഓള് ആദ്യം ഒന്ന ഉണ്ടായിപ്പോയി ആറാം മാസത്തില ഉണ്ടായിക്കണ്ട് മരി ച്ചകുട്ടി ആൺകുട്ടിയെനും പിന്നെ പിന്നെ രണ്ടാമത് ഓള് ഉണ്ടായത് പിന്നെ എട്ടാം മാസം ഓപ്പറേഷൻ കഴിഞ്ഞു
ആഹ ആഹ ആഹ് ആഹ
പിന്നെ കൊറെ ഉണ്ടായി ക്കുണ്
ആഹ ആ എന്നാലും അൽ ഹദില്ല നമ്മുക്ക് പുതിക്കൊന്ന് പടച്ചോൻ തന്നല്ലോ അല്ലെ ഉം ഉം
ഉം ന്നായി കൊടെ ട്ടാ
ആഹ ആയി